ഹലോ ഹലോ ആഹ് എന്തെയ്യ്ണ്
സംസാരിച് ഫുഡ്ഴിച് ഇങ്ങനെ ഇരിക്കാണ്
അതെ ന്ന എന്താ സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യൽ ചിക്കനും ചോറും ഫ്രൈഡല്ലേ ആഹ് ചിക്കന് ചിക്കൻ കറി സാദാ ചോറും അവ്ടെ എന്താന്ന് ങ്ങക്ക് ഫുഡഴിച്ചോ
ഇവിടെ സാമ്പാറ് ഏ ചോറ് സാമ്പാറും
ഫുഡ് അയിച്ചോ
ആ കഴിച്ചു കഴിച്ചു
നിങ്ങളെങ്ങനെ സാമ്പാറൊക്കെ വെക്ക വർതര്ച്ചിട്ടോ അതോ സാ അതാ പോലെയാണൊ വെക്കല്
ഞങ്ങളൾ വർത്തരച്ചിട്ട്
എങ്ങനെങ്ങള് വെക്ണെ സ് സവാള എങ്ങനെ ബർത്തരക്കാതെ വെക്കുൽ സാബർ ടെസ് ചിന്ത്രല്ലേ
അതെ അതെ അതെ അതെ ഏ മറ്റ് വെക്കാറുണ്ട് കേട്ടോചുമ്മാ സാമ്പാർ പൊടി
എല്ലാം ഇതു ഇടുവോ? എല്ലാ കഷ്ണങ്ങളും ഉപയോഗിക്കുവോ? നമ്മള്അങ്ങനെ സാമ്പാറ് വെച്ച നിങ്ങള വെക്കണ അത് ഇത് വരികേയില്ല ടേസ്റ്റ്?
കിട്ടില്ലല്ലേ? ഹ ഹ
കിട്ടില്ല. സാമ്പാർ ഇങ്ങളൊരു
ഉം
സാമ്പാർ നിങ്ങളരു ഐറ്റം, ആണല്ലോ? സാമ്പാർ സാമ്പാർ നിങ്ങളുടെ ഐറ്റം അന്ന്എന്നല്ല പറയുവാ അതേപോലെ തന്നെ നമ്മള് വെച്ച എങ്ങനെ - ഇപ്പൊ ഇവിടെ ഞാനൊക്കെ സാമ്പറ് വർഷം അതരച്ചെന്ന് വെയ്ക്കാം എന്നാലും ടേസ്റ്റ് ഉണ്ടോ. പക്ഷെ ഇങ്ങ ആ സാമ്പാറിന്റെ ആ ടേസ്റ്റക്ക് അങ്ങനൊലും വരൂല.
കിട്ടി.
സാമ്പാർ നമ്മുക്ക് ഇഷ്ടാ. അത് ഒരു ഇതാണല്ലേ? അങ്ങനത്തെ ഒരു ലോജിക്കാണ് അതിന്നുള്ളത്.
ഉം ഹു, അതെ.
ലോചിക്കാള്ളത്. സാമ്പാർ നിങ്ങൾ വെക്കണം ബിരിയാണി ഞങ്ങള് വെക്കണം.
വെക്കണം, വെക്കണം, വെക്കണം, ഉം. നിങ്ങളുടെ ബിരിയാണി ഒരു പ്രത്യേക ഇതന്നെ.
സംഭവമൊക്ക നല്ല രസ. കാരണം ഈ മഴ കാലത്തൊക്കെ പച്ചക്കറികള് കൂടുതൽ കഴിക്കണം. എത്രോ നല്ലതാണല്ലോ. അല്ലെങ്കിൽ പച്ചക്കറിക്ക് ഒ ക്കൂല്ല വേറെള്ള ഐറ്റംസുകളൊന്നേ
അതെ അതെ അതെ മറ്റത് നമുക്കൊരു പരിധി വരെ പരിധി വരെ നമുക്ക് ഈ നോൺ
ചിലതൊക്കെ അതാണ് അതി കൂടുതൽ കഴിക്കാൻ നമുക്ക് തന്നെ നമ്മുടെ ശരീ ത്തിൽ ഭയങ്കര കേടാണല്ലോ നമുക്ക് ആവശ്യള്ളപ്പൊന്നും പ്പയിന്ന് കിട്ട് ട്ടുന്നില്ല നമുക്ക്
ഉം ഇല്ല
പച്ചക്കറി നമുക്ക് വീട്ടില്ണ്ടാക്കിയ ധൈര്യായി കഴിക്ക ഇതിന് വിറ്റാമിൻ ഡി യും സി യും ക്കെ ആവുമ്പോ കണ്ണിന് തൊക്കൊരോ സംഗതി നമുക്ക് അയിന്ന് കിട്ടുന്നുണ്ട് ഇപ്പത്തെ മക്കക്ക് ആ എ ആ അതൊക്കെ എന്തൊരു വിറ്റാമിനുള്ള സാധനങ്ങളാ എലക്കറികളൊക്കെ പക്ഷെ അതൊന്ന് കുട്ടികൾക്കത് തൊടാ ഇഷ്ടല്ല
ഇഷ്ടല്ല അത് വേണ്ട മക്കൾക്ക് ഇല്ല
ഓ ആ ഓൽക്ക് ചിക്കണ്ടോ ബീഫുണ്ടോ മീനുണ്ടോ ന്നാ ചോറ് മതി ഇല്ലെങ്കി ച് തോറ് മാണ്ട ഇപ്പ ഈ അസുഖാണ്ട് പ്പയി കുഞ്ഞ് കുഞ്ഞി ഇനിയും കുട്ടികക്ക് ഈ കാൻസറൊക്കെ വരുന്ന കാലായല്ലോ നമ്മള് ക്യാൻസ് ത് ആ നമ്മള് ആർ സീ സി യിലൊക്കെ ചെന്നാ നമ്മള് നെട് ട്ടും കണ്ടാല് അത്രയും കുഞ്ഞു ഞ്ഞ് മക്കളൊക്കെ ഉണ്ടല്ലോ ക്യാൻസർ വന്നിട്ട് ഭക്ഷണത്തുന്ന് വെര്നോണ്ട് ഇത് അല്ലാതെ വരുന്നുണ്ട് പാരമ്പര്യം ഇല്ലാതെയും ക്യാൻസർ വരും പാരമ്പര്യായിട്ട് നല്ലോണം ഈ സുഖണ്ടോല് ക്യാൻസർ എന്നസുഖം അപ്പൊ ത് ആ നേ അതും പ്പറയപ്പൊരു പൈതല് ഫു അതൊക്കെ അയിന്റൊക്കെ ഉറവിടം ഫുട് ഡാണ് ഇപ്പൊ ഈ ഫുഡ് ഇത് നല്ലോണം ങ്ങ്ട്ട് അധികരിച്ചിട്ട്
അതെ ഇപ്പൊ എല്ലാവർക്കും അൽഫാമും ചിക്
ആ ഇപ്പൊ നമ്മള് ഒരു അങ്ങാടിക്കണ്ട്ഇനി പ്പമ്മള് വൈകുന്നേരം എറങ്ങാണെങ്കില് എല്ലാരും ഏത് കടകള് ഫുള്ളല്ലെങ്കില് ഈ കൂൾ ബാറ് ഹോട്ടല് തട്ടതൊക്കെ ഫുള്ളാണ് നമ്മൾ വീട്ടില് ണ്ടാക്കി കഴിക്കല് ആർക്കും താല്പര്യല്ല. ഇപ്പ ഞാ നമ്മള് വാങ്ങി വാങ്ങിപ്പോ മടിയ ണ്ടാക്ക വിചാരിച്ചിട്ട് നമ്മള് വേ വാങ്ങ ണ്ടാക്കാൻ ആവില്ല വിചാരിച്ചിട്ട് ഓരാ കൂട്ടണ കെമിക്കൽ ഉപയോഗിച്ച് നമുക്ക് നല്ല ടേസ്റ്റ് ഇങ്ങനെ കിട്ടി കിട്ടി നമക്ക് ശീലായ ആ ടേസ്റ്റ്. നമ്മൾ വെച്ചാ നമക്ക് ആ ടെസ്റ്റ്.
ഉം
തൂല
കിട്ടേന്റെ കിട്ടില്ല
അത് അ പൊറത്തൂന്ന് വാങ്ങും ചെയ്യും
അതെ അതെന്താ വച്ചാല് ആ
ആ ചേർക്കുന്നത് അതാണ് ആ രുചിയ നമ്മുക്ക് അങ്ങോട്ട് അതാന്നമ്മക്ക് എപ്പോള്പ്പോളും അത് ന്നുള്ള ആഗ്രഹം വേര്ന്നത് അതാണ് ഓൽക്കും വാണ്ടിയത്
അതെ അതവരുടെ ഒരു ട്രിക്കാണ്
ആഹ് അല്ലാതെ ഇപ്പം ആഹ് അതാണ് ക്ക് അതാണ് ഒര് പ്രധാന ട്രിക്ക് അതാണ് കാരണം പിന്നെയും പിന്നെയും ഇപ്പ ഇങ്ങനെ വരണം നമുക്കാ ടേസ്റ്റ് കിട്ടാ നമ്മളെപ്പോഴും പോവേം ചെയ്യും അല്ലാതപ്പോം നമുക്ക് അസുഖം ഒണ്ട ക്കൊന്നൂല്ല നമ്മ തന്നെയാണ് പൈസ കൊടുത്തമാസം നമ്മള് വാങ്ങിക്കണ് നമ്മള് പൈസ കൊട്ത്ത് വാങ്ങാള്ള്ത് വെറ്തെ നമ്മക്ക് അത് കിട്ടൂലല്ലോ നമുക്ക് വീട്ടുണ്ടാക്കാൻ ആവൂല്ല
ഇല്ല
ഞാനങ്ങട്ട് ഏഹ് ഞാൻ പറയാ ഇപ്പ ഞമ്മളെ അമ്മമാരേക്കെയി നമ്മള് ചെയ്യണത് മണ്ടത്തരാ ആണ് നമ്മളെ അമ്മമാരക്കെ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാലും ഓര് വാങ്ങൂലല്ലോ അത് വീട്ടി ഇണ്ടാക്കി തരുലെ ഞമ്മക്കിപ്പത്തെ ഇപ്പൊ ഞമ്മളിപ്പ പു തലമുറക്ക് കഷ്ടപ്പെടാനാവേല്ല നമ്മൾ പൈസ കൊട്ക്കാ അത് വാങ്ങാ തിന്ന അല്ലാതെ ഒര് കാര്യം ഞമ്മക്ക് മ്മളെ നോക്കേല്ല ഓല് അങ്ങനെല്ല പക്ഷെ ഇപ്പ അതോണ്ടാണ് ഇപ്പം കാരണം ഓലെ കാലത്ത് അസ് ഖങ്ങൾ വളരേ കൊറവേനി ഇപ്പൊ ക അസുഖങ്ങള് എന്തെല്ലാ അസുഖങ്ങളാ പ്പൊക്കെള്ളത് ഞമ്മള് കേൾക്കാത്ത കാണാത്ത അസുഖം വരെ പ്പണ്ട് മര്ന്ന് കണ്ട് പിട്ച്ച്ട്ട് വാണഞ്ഞാെ കുറേ അസുഖങ്ങൾക്ക്
ഓരോരോ കാലഘട്ടങ്ങളൾ കാലം പോയൊ നോക്ക് ഏതായാലും
അത് പിന്നെ നട പ്രായം പ്രായല്ല പ്രായം കൊറഞ്ഞ മക്കൾക്ക് മുതലേ ണ്ട്
ഇപ്പ എത്ര കുട്ട്യാക്ക്ണ്ട് അറ്റാക്ക് വന്ന് കുട്ടികൾ കൊറെ മരിച്ചല്ലോ ഇപ്പ കൊറ കൊറെ കുഞ്ഞ് കുഞ്ഞ് വയസുള്ള കുട്ട്യാളൊക്കെ ഏ അതൊക്കെ ഈ ഫുഡിന്റിംഅയ്ന്റെക്കെ ഓരോ സൈഡ് എഫക്റ്റ് ആവേ
അതെ
ത്ങ്ങനെ മക്കളിങ്ങ തിന്നല്ലേ അത് കഴിക്കണം അതൊക്കെ എപ്പളെങ്കിലും പൂതിയാവുമ്പോക്കൊന്ന് ഒരു പഠിക്കുന്ന കുട്ട്യോൾക്കും മന്തി അങ്ങനത്തൊക്കെ വേണം അതാഷ്ടം പിന്നെ കുട്ട്യാക്ക് സാധാ ചോറും കൂട്ടാനും വേണ്ടേ വേണ്ട ഇനി ഇതാ ന്നാ ചോറ് വേണ്ട ചിക്കൻല്ല ബീഫില്ല മീൻല്ലേയ്ച്ച് കുട്ട്യാള് കാരണം അതൊക്കെണ്ടെങ്കി കുട്ട്യാക്ക് ചോറെർങ്ങൂ ഇപ്പൊ കുട്ട്യാളൊക്കെ സ് സ്കൂൾക്ക് എന്തെല്ലാം ടിഫിനാണ് കൊണ്ടു പോയ കണ്ടാ മ്മൾ ഞെട്ടിപ്പോ
അതെ അതെ അതെ
ആ നമ്മൾ സ്കൂൾക് ചോറ് ചമ്മന്തില്ലെങ്കി ഉപ്പേരി അതില കൊണ്ടോവലേല്ലയ്നി ഇപ്പൊന്നും അങ്ങനെല്ലല്ലോ ഇപ്പൊ ഇപ്പക്കുള്ള കറി ഉപ്പേരി മീന് ചിക്കന് കുട്ട്യൾക്കെന്തെല്ലാം വേണം അതൊക്കെ കൊറച്ച് ചോറ് കൊണ്ടോവും കുട്ട്യാള് ഓരോരോ അവസ്ഥകളെ
ആ അത് മാറി ന്നിപ്പം ജീവിതം ഉച്ചക്കോ ആ എടക്കൊക്കെ ഒറങ്ങും
മക്കളോ
മക്കള് ഇപ്പൊ ഒറങ്ങാ കുട്ടി ഒറങ്ങി
ആ അപ്പൊ ഓലൊർങ്ങ്ണ സമയത്ത് നമ്മക്ക് കൊറച്ചേരം കെടക്കാൻ കയ്യൊള്ളൂലേ ആ പിന്നെ എന്താ അവനൊറങ്ങാണെങ്കിൽ ഞാനൊന്ന് കെടന്നൊറങ്ങും അല്ലെങ്കിൽ ഞമ്മക്ക് ഒഴിവില്ലല്ലോ ഓല് കൊറച്ച് ആവുന്ന വെരെ ഞമ്മക്ക് ഞമ്മള് ഓലെ കൂടെത്തന്നെ ങ്ങനെ നിക്കണം നമ്മൾ ഓല കാര്യങ്ങളും നോക്കി ആ പറ്റില്ല അ ഓലങ്ങട്ട് ഒണ ന്ന പിന്നെ നമ്മള് ഓല നമ്മള് ഓലെ ബേക്കിൽ ഇങ്ങനെ നടക്ക എന്ത ഓല് ചെയ്തത് അതൊക്കെ നമ്മളും ചെയ്യാ
അതെ
നമ്മൾ നമ്മ ഇഷ്ടങ്ങൾ നോക്കി വേറെ സ്ഥലത്ത് മാറിക്കാനോ അഒന്നും പാടില്ല നമ്മള് ഓലെ കൂടെ തന്നെ ജോയിൻ ചൈത്ങ്ങനെ നിക്കാ അതാ ഓൽക്കിഷ്ട്ടം
ഇഷ്ടം അതന്നെ അവർക്ക് നമ്മള് അവരുടെ കൂടെ കളിക്കട്ട അതിനിപ്പരെ ഇഷ്ടം വേറെ
ആഹ് വേറില്ല നമ്മുക്ക് ചില സമയത്ത് നമ്മക്ക് ഇനി മൂട് ഉണ്ടാവൂല്ല
ഹലോ
ഹലോ
ആഹ് അതാ ആഹ് കേൾക്കണ്ട്
ആ രാത്രിയൊക്കെ എന്താ ഫു ചോറെന്താ ചോറോ ചപ്പ അപ്പ അത് എന്താ കഴിക്കെല്
രാവിലക്കോ അല്ല രാത്രിക്കോ രാത്രിക്ക് അതെന്നെ കഴിക്ക ഇതന്നെ കഴിക്ക ഞങ്ങങ്ങള് ഒരു ഒരു നേരം ഫു ആഹ് ഒരു ഒരു നേരം വെക്കയ്യ
സുഖ ആഹ് മതി രണ്ടു നേരം വെക്കല് ഒന്ന് അതൊക്കെ പണ്ടെയ്നി രണ്ട് നേരം വാക്കാലൊക്കെ ലേ മഴക്കാലയാ അങ്ങനെ മഴക്കാലത്ത് അങ്ങനെ പണ്ട് കാലൊക്കെ മ കാലത്ത് ഈ രാവിലെ ചോറ് വെച്ചാലും അത് രാത്രിക്ക് എടുക്കൂല ചൂട്ട്ല്ല പറഞ്ഞിട്ടൊക്കെ
ഇല്ല ഇല്ല അതന്നെ ആ ചൂട് തണി
വീട് വാറ
വൈകുന്നേരം വീണ്ടും വാറ വെക്ക അങ്ങനെക്കാണല്ലോ
അത് ആഹ്
മോന് ഒണർന്നോ ആഹ് അതാണ് അത്യാവശ്യം പ്രായള്ള ആൾക്കാര് വീട്ടില്നെങ്കില് ആഹ്
ആഹ് എന്നാ ശരി ട്ടോ